കേക്ക്ന്നില്ലേ?
ആഹ് കേക്കണ്ട്, ഹലോ ആഹ് മക്കളൊക്കെ പോയോ?.
ഇല്ല ഇന്ന് ക്ലാസില്ല. ശെനിഴായിച്ചല്ലേ
ഏയ് എന്നെതെന്താ ടേഷ്യയ്ട്ടോ?.
വെള്ളിയാഴ്ച ലീവാ ശനിയാഴ്ച ഇണ്ടാവും.
ആഹ് ശനിയാഴ്ച അങ്ങനെയാണ് ല്ലേ? മുസ്ലിം സ്കൂളാ?
ആഹ്
ആഹ് ഭക്ഷണൊക്കെ ആയോ?
ആഹ് ചായൊക്കെ കുടിച്ച്
ഏഹ്
ചായോടിച്ചില്ലേ?
ആഹ് ചായോടി കഴിഞ്ഞു സ്കൂൾ കുട്ടികളൊക്കെ സ്കൂൾക്ക് പോയി ഇങ്ങനെ ഓരോ പണി തൊടങ്ങണം
ഒറ്റക്ക വീട്? തോ സ്വന്തം വീടാ?
ആഹ് സ്വന്തം വീടാ
അയെ എത്രാൾണ്ട്?
അവിടെ എങ്ങനെ മഴക്കെണ്ടോ?
മഴ ഇല്ല ഇപ്പം മഴല്ല രാവിലെ നല്ല മഴയായിരുന്നു.
ഏഹ് മഴ പെയ്തിരുന്നല്ലെ
ആഹ
ആഹ മക്കളൊക്കെ എത്ര പേരുണ്ട്
എനിക്ക് രണ്ടാൾ ഇണ്ട് മൂത്താള് നാലാം ക്ലാസ്സില് മോളാണ എന്തോ ചെന്ന നല്
ആഹ സ്കഭം ഉണ്ടോ
ഇല്ല ഇല്ല ആക്കിട്ടില്ല ഈ പ്രാവശ്യം
എന്താ അങ്കലവാടിയിലോ അങ്ങനെ എന്തേലും പോണ്ടോ
ഇല്ലല്ല
പിന്നെ യാത്രകളൊക്കെ പോ ഇച്ചിരി ഇണ്ടാ
ഏ
ട്വിൻസ് ആണ്
ആഹ എത്ര വയസായി
അവൾക്ക് നാലര അഗ എൽ കെ ജി പോവണ്ട് എൽ കെ ജിൽഈ പ്രാവശ്യം ചേർത്ത് ആഹ
പിന്നെ
പിന്നെ യാത്രകളൊക്കെ പോവാറുണ്ടാ
ടൂറായിട്ട് ആഹ എവിടെക്കൊക്കെ എന്താ അടുത്ത കൂടെ കണ്ട എടുത്ത കണ്ട
എങ്ങനെ
എടുത്ത് ടൂർനുള്ള അങ്ങനത്തെ സ്പോട്ട് ഏതെങ്കിലും ഉണ്ടോ ഇല്ല ആഹ അങ്ങനെ ദൂരെ ഈ ഊട്ടിയിലൊക്കെ പോയിട്ടുണ്ടോ
ആഹ ഊട്ടി പോയിക്കാണ് വയനാട്ള്ളൊക്കെ പോയി
ആഹ് ഊട്ടിൽ എങ്ങനെ പോയിട്ട് ഏ
എവിടക്ക് പോയിണ്
ഞാനും ഓട്ടിയിലൊക്കെ പോയിട്ടുണ്ട്
ആഹ
ആഹ പിനെ മലംമ്പോയി അങ്ങനെയൊക്കെ പോയിട്ട് ണ്ട് ചെറുതന്ന് പിന്നെ ഇപ്പൊ ഊടി ലൊക്കെയാണ് കുറച്ചായിട്ട് പോയത് അവിടെങ്ങനെ പോയിട്ട് തണുപ്പ
ആഹ വയനാടൊക്കെ കാ
ആഹ് പോയിട്ട് നല്ല കലിങ്ങല്ലേ ഇന അവിടുത്തെ ഇഷ്ടപ്പെട്ടോ
ആഹ സ്ഥലങ്ങളൊക്കെ ഇഷ്ടാണ് യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടാണ്
ആഹ് പിന്നെ എന്നാ അങ്ങോട്ട് പോണ തീരെ സന്തോഷം ഇതല്ലല്ലോ
ആഹ്
യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും പിന്നെ ആസ്വദിച്ച് ഇങ്ങനെ പോകാ നല്ല ഫീലിങ്സ് കിട്ടണ സ്ഥലങ്ങളാണല്ലോ അവിട്ത്തെ പ്രകൃതിന്ന് പിന്നെ തണുപ്പും
ആഹ്
ഉം എന്താ ചായക് എന്താ കടി ണ്ടായിരുന്നെ
ചായക് ഓട്ടട പിന്നെ നെയ്യ് കൂട്ടിയിന്ന് ബട്ടർലേ ബട്ടർ വച്ചിതിന്ന് തേച്ചണ്ട് അത് ണ്ടാക്കിന്
ഞങ്ങൾക്കിന്ന് റവഉപ്പുമാവില്ലേ ഉപ്പുമാവാ
ആഹ്
അത്ണ്ടാക്കി ന്ന് സ്കൂൾക്ക് നേരത്തെ പോണ്ടതൊണ്ടേ ആഹ് സ്വന്തം വീട്ന്നെയാണ് വീട്ടില് ഭർത്താവിന്റെ ഉമ്മണ്ടാവാറ്ണ്ട് ഇവിടെ എന്താ ഏട്ടന്റെ വീടും കൊറച്ചടുത്താണ് ഇവിട്ത്തെ അപ്പൊ പിന്നെ അവിടേം നിക്കുമ്മ ഇവിടെ നിക്കും ഇപ്പൊ അവിടെയാണ് അങ്ങോട്ട് പോയിക്കാണ് ഇല്ല ഉപ്പ ഇവരെ ചെറിയ സമയത്ത് ഇട്ടിട്ട് പോയതാണ്
ഓഹ്
അങ്ങനെ പോയതാണ് ഇപ്പൊ വേറപ്പെണ്ണങ്ങളൊക്കെ പെണ്ണും കുട്ടികളൊക്കെ ഉണ്ടാനെ
ഹസ്ബൻഡ് നാട്ടിലുള്ളതാ
ഏഹ്
അസ്ബന്റു നാട്ടില്ള്ളന്നാ
ആഹ് നാട്ടിലുള്ളതാ
അഹ്‌
ഇപ്പ ഇവിടെ നാട്ടില് എന്താ പണിക്ക് പോവലന്ന
ഉം
ആഹ് കൃഷികളൊക്കെ ഇണ്ട അവിടെ
കൃഷി ഇവിടെ നമ്മള് റമ്പൂട്ടാന് ഇന്തൊക്കെ അങ്ങനെണ്ടാ ണ്ടാവണ്ട് പിന്നെ മാങ്ങ ബട്ടിങ്ങോക്കെ മരങ്ങളൊക്കെണ്ട്
ആഹ് ണ്ട്ല്ലേ അപ്പൊ ഫ്രൂട്ട്സൊക്കെ ങ്ങക്ക് മായല്ലാതത് കഴികാല്ലേ
ആഹ് മാങ്ങ ണ്ട്‌
മാങ്ങണ്ടായിരുന്നോ
ആഹ്
ആ സീസണൊക്കെ കഴിഞ്ഞില്ലേ ഇപ്പോ ണ്ടോ ഇപ്പോ
എങ്ങനെ
സീസണൊക്കെ മാങ്ങന്റെ കഴിഞ്ഞില്ലേ ഇപ്പ ഉണ്ടോ കിട്ടാന് കഴിഞ്ഞോ അതോ മരത്ത്മ്മ ഉണ്ടോനി
ഹലോ ഹലോ കേൾക്ക്ണില്ലല്ലോ ഹലോ റേഞ്ച് പോയോ